ആ
എന്ന ഉണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു ചോറൊക്കെ കഴിച്ചോ
ഇല്ല ഇല്ല ഞാന് മീനിന് പോരി ച്ചച്ച് വെച്ചിട്ടുള്ളൂ അത് വെച്ചിട്ട്, ഇനിരിക്കണം ഒരുമണിക്കാവട്ടെന്ന് വിചാച്ചിരിക്ക ആ കുട്ടികളൊക്കെയിണ്ട് പിന്നെ രണ്ട് മക്കളുണ്ട് ആ സ്കൂളിൽ പോയി ഇനിപ്പം വൈകുന്നേരം ഉം ഇപ്പൊ നല്ല സുഖവാ സത്യം പറഞ്ഞാല് തിങ്കൾ തൊട്ട് ശവെള്ളി വരെ രാവിലെ പെ ട്ട നല്ല പണിയൊക്കെ പെട്ടെന്ന് ഒതുങ്ങും നമ്മള് കൊറെ നേരം ആയിട്ടിരിക്കും
അതെ അതെ അതെ പിന്നെ ശനിയും, ഞായറും, അതിലൂടെ കൂട്ടിഉള്ളത് കിട്ടുവല്ലോ
അതെ അതെ അവ രണ്ടുപേരും കൂടെ ഏ എപ്പോഴും ചെല സമയത്ത് വയക്കായിരിക്കും ചെറിയ ചെറിയ വയക്ക് കേട്ടോ ഇപ്പം ടിവിയുടെ റിമോട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വർ വഴ അപ്പൊ അതിങ്ങനെ ശരിയാക്കി കൊടുക്കണം മോ മോന എപ്പളും കംപ്ലൈന്റ്റ്സാ, ആ, അവനിങ്ങനെ അവള് എന്തെങ്കിലും തെറ്റ് ചെയ്താലത് അങ്ങനെ. പറഞ്ഞു തരും നമ്മളവളെ വയക്ക്. പറയാനേ
അതെ
ഉ, അവന, അവളാണെങ്കിലോ, അവൻന്റെ, എല്ലാ കൃതികളും, മറച്ച്, വെക്കയും, ചെയ്യും
ആഹ, ഇവിടെ, അങ്ങനെയാണ്, രണ്ടു, പേരും, കൂടെ കൂട, കഴിഞ്ഞ, കഴിഞ്ഞയ ഒറ്റക്കൊറ്റക്കാണെങ്കിൽ, ഒരു, കുഴപ്പവല്ല, പക്ഷെ, രണ്ടു, പേരോട കൂടി, കഴിഞ്ഞഞ്, കഴിഞ്ഞാൽ, ഭയങ്കര, വഴക്കാണ് ഇപ്പോ, ഒരാള്, സ്കൂളിൽ, പോയി, ഒരാൾ പോയില്ല, എങ്കി, കൊഴപ്പല്ല
അതെ, പക്ഷെ, അവർക്ക്, ഭയങ്കര, സ്നേഹവ, ആണ്
അതെ, അതെ, അതെ, അത്, രണ്ട്, രണ്ടു, പേര, ഒരു കുടുത്തക്കേട്, കാണിച്ച, രണ്ടുപേരും, ഒറ്റക്കെട്ടാണ്, ഒരാള്, കുടുത്തക്കേട്, കാണിച്ച, രണ്ടുപേര ഒറ്റക്കെട്ടാണ്
ആ, അതെ, കുരുത്തക്കേട്, കാണിക്കാൻ രണ്ടുപരും ഒരുമിച്ചച്ച് ച്ചായിരിക്കും, ഉ, അങ്ങനെ, തന്നെയാ പിന്നെന്താണ്
ചുമ്മാഫ്ര, ഇങ്ങനെ, സമയം ഉള്ളപ്പോ, വെറുതെ, ഇരിക്കുക, ഫോണി
ആ, ഫോണിൽ, തന്നെ, ഫോണിലാണല്ലോ, ഇപ്പൊ മൊത്തം അങ്ങനെ, സിനി, മ ഇപ്പ, കാണാറില്ല ഞാൻ, കാണാറുണ്ടായിരുന്നു, ടി, ഓ, ടി, ടി, യില് എ, പുതിയ, സിനിമ, വരുന്നതൊക്കെ, ങ്ങനെ, ഹസ്ബൻഡി്റെ, സിസ്റ്ററ്, ആ ഇല്ല, ഇല്ല ആ, അത്, അതില്ല, ഞാന്, ഇതുവരെ, പോയിട്ടില്ല, തിയറ്ററില് ഇല്ല, സിനിമ, കാണും, ഞങ്ങളതില്, ങ്ങനെ അങ്ങനെ, വിശ്വാസപരമായിട്ട്, നങ്ങൾ, ആ, പക്ഷെ, നമുക്ക് കാണാനേ, പാടില്ല, അതാണ്, വിശ്വാസ രമായിട്ട്, ക്ഷെ, നമ്മള്, അവിടെ, പോയി കാണൂല, ഇവിടെ, വീട്ടന്ന്, കാണും ടിവിയിയില്, കാണ
ആ്, ഞങ്ങള്, പിന്നെ, എടക്കൊക്കെ, പുറത്തു, പോകും, എന്ന, വെച്ച പുള്ളി ഇവിടെ, ഇല്ല, രണ്ട, മൂന്ന്, ദിവസം, കൊടുമ്പോഴാണ്, വരിക, അപ്പൊ, ആ, സമയത്ത്, പുറത്തു, പോയി സിനിമ, വല്ലപ്പോഴും, കാണും, പിന്നെ, പുറത്തുപോയി ഫുഡ്, ക, ആഹാരം, കഴിക്കും
ആ്, പുറത്ത അങ്ങനെ, ഫുഡ്യക്കും, ലോങ്, ഡ്രൈവ്, പോവു, ട്രിപ്പ ഒക്കെ, പോകും, അതൊക്കെ, ചെയ്യും, പക്ഷെ, സിനിമ, കാണാൻ, പോവില്ല
ഓ
യാത്ര പോകൻ ഇഷ്ട ഇപ്പൊ കൊറച്ചായി സത്യം പറഞ്ഞാല് ട്ടോ. എന്താ പറയ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇപ്പൊ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യാന്, ലാസ്റ്റിലിപ്പൊ കഴിഞ്ഞ വെക്കേഷൻ്റെ ഒരാഴ്ച മുന്നേ ബന്ദിപ്പൂര് പോയതാ അവ് ആ അല്ലാതെയോ, അത് അത്യാവശ്യം ലോങ് ആയോണ്ട് അത്യാവശ്യം ഞാൻ ടയേഡായി. ഉം പിന്നെ ഞാന് ചായ കുടിക്കാൻ ഇവിടെ അടുത്തൊരു സ്കൂൾ തുറക്കുന്നേൻ്റെ തലേന്നൊരു സ്പോട്ടിൽ പോയി ഇപ്പം സത്യം പറഞ്ഞാ കൊറവാ പോകുന്നെ. അല്ലെങ്കിങ്ങനെ ആ ആഴ് ആഴ്ചേൽ രണ്ട് ദിവസം പോയില്ലെങ്കി ഒരു മാനസിക പ്രശ്നംണ്ടാവും പറിം ഞാന്
അതെ അതെ ഇവിടെന്ന് വെച്ചാ ഞങ്ങള് വർ വർഷത്തിൽ ഒരു തവണയേ വല്യ ട്രിപ്പ് പോകത്തൊള്ളൂ, കാരണമെന്നാ വെച ച്ച് പിള്ളേർക്ക് അവധിയുള്ള ദിവസവേ. പിന്നെ ഞങ്ങള് പുറത്ത് പോയി അടു ത്തൊക്കെ ഉള്ള പാർക്കിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടു പോകത്തൊള്ളൂ കാരണം, നമ്മള് എപ്പഴും പോയാ ശരിയാവത്തില്ലല്ലോ ഏ ഇപ്പൊ പോകുമ്പോ ഒരുറാവശ്യം ഒരു നല്ല ട്രിപ്പ് ഒരു വർഷത്തിൽ ഒന്ന് പോവുക പിന്നെ.. വല്ലപ്പോഴും സാധാ ഞായറാഴ്ച ദിവസം ഏ നമ്മള് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് എവിടേലും അടുത്ത് എവിടേലൊക്കെ പോവ അത്രയേ ഒള്ളൂ. അല്ലാതെ അങ്ങനെ നോക്കലൊന്നുമില്ല. ആണല്ലേ
ആ ഒറ്റയ്ക്കിങ്ങനെ ഒന്നൂല്ല ജസ്റ്റ് ഇങ്ങനെ ചെ ചായ കുടിച്ചിട്ട് അല്ലെങ്കിൽ രാത്രി ഫുഡ്ഒക്കെ കഴിച്ചിട്ട് ശനിയാഴ്ച ണെങ്കി നമ്മക്ക് പിറ്റേന്ന് സ്കൂളൊന്നും ഇല്ല്യാലൊ. അപ്പൊ നമ്മള്ങ്ങനെ വെറുതെ കാറെടുത്ത് കൊറേ ദൂരെങ്ങെനെ വെറുതെ പോയി ഇങ്ങനെങ്ങനെ പോവും അല്ലെങ്കി ചായെ എന്തെലും കുടിച്ച്ട്ട് പോരും. രസമാണ് സത്യം പറഞ്ഞാ
ആഹ് എന്നാച്ചാ പുറത്ത് നമ്മളെ വീട്ടീന്ന് വെ ളിൽ ഇറങ്ങിക്കഴിയുമ്പോ നമ്മടെ കൊറേ വീട്ടിലകത്തുള്ള കൊറേ കാര്യങ്ങളും, നമ്മുടെ കൊറേ കാര്യങ്ങളൊക്കെ കൊറച്ച് കൊറേ നേരത്തേക്ക് നമ്മള് മറന്നു പോവുന്ന ഒരു സമയാണ്.
ആ പൊർത്തേക്ക് അതെ അതെ.
അപ്പോ ഏ അത് ചെലപ്പം ഞ ഞങ്ങളെ പോലെയുള്ള ഞയി ഞങ്ങൾക്കൊന്നും എപ്പഴും പറ്റത്തില്ല കാരണം പുള്ളിക്കാരൻ ഇവിടെ എപ്പോഴും പറ്റത്തില്ല, പിന്നെ എന്നാന്ന് ചോദിച്ച കിട്ടുന്ന സമയം ഞായറാഴ്ച അതും വല്ലപ്പോഴുഒക്കെ ഉള്ളൂ. ചെലസം ഞായറാഴ്ച നമുക്ക് സമയവേ കിട്ട ത്തില്ല. കാരണം ആ ഒരു ഞായറാഴ്ചയല്ലേ അതെ ഒരു കല്യാണോ അല്ലെ എന്തെങ്കിലും ഫംഗ്ഷൻ, അല്ലെങ്കിപിന്നെ ഒന്നും അല്ലെങ്കിൽ നമ്മ് നമ്മള് നമ്മളേ സ്വന്തം വീട്ടിലേക്ക്
ആ ക്ലീനി ആ അത് ശരിയാ സ്കൂളും ഇന്തൊക്കെ
സ്കൂളായോണ്ട് ശനി ഞായർ ഇള്ളെ അവധിയൊള്ളൂ. അപ്പൊ ശനീന്ന് പറഞ്ഞ ദിവസം കൊച്ചുങ്ങൾക്ക് ട്യൂഷനുള്ള ദിവസമാണ്‌ അപ്പൊ അപ്പ നമുക്ക് ആ ദിവസം നമുക്ക് പോകാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് ശനിയാഴ് വൈകീട്ട് ചെലപ്പോ വീട്ടിപ്പോയി ഞായറാഴ്ച്ച ഏ വരിക അങ്ങനെയല്ലേ ഒള്ളൂ. അപ്പ ഞാ കൂടുതലും നമ്മള് പോകുന്ന അങ്ങോട്ട്
സത്യം പറഞ്ഞാല് ഭയങ്കര കൊറവാണ് ഞാനും. ഇപ്പ ഞങ്ങക്ക് മദ്രസ്സും കൂടെ ഇണ്ടായോണ്ട്, ശനിം, ഞായറും മദ്രസ്സുണ്ടാവും. ഇപ്പൊ നമുക്ക് വ്യാഴാഴ്ചയൊക്കെ പോയിട്ട് പിന്നെ വെള്ളിയാഴ്ച്ച, നമ്മള് വെള്ളി വ്യാഴാഴ്ച്ച സ്കൂള് വിട്ടിട്ട് പോകും. ആ വെള്ളിയാഴ്ചം ചെല ദിവസം സ്കൂള് ഒഴിവ്ണ്ടെങ്കി മാത്രേ പോവൊള്ളുട്ടോ വെള്ളിയാഴ്ച ക്ലാസ് ഉണ്ടാവും കൂടുതലും
അതെ
നമുക്ക് വീട്ടില് പോവാൻ സത്യം പറഞ്ഞാല് ഒരു ഇതില്ല.
വീട്ടിപ്പോകാൻ സമയമില്ല. സത്യം സത്യം ഞങ്ങളും അങ്ങനെ പോകലൊന്നുമില്ല പിന്നെ എന്നും ഏ പിന്നെ എപ്പോഴായാലും അവ ചെയ്തക്കെട്ട് പിന്നെ കൂടുതലും നമ്മൾ വീടിൻ്റെ അകത്ത് തന്നെയാണ് സമയം ചലവഴിക്കുന്നത്
അതെ അതെ അല്ല എനിക്ക് വീടിനകത്ത് ചിലവഴിക്കാൻ ഭയങ്കര ഇഷ്
ആ പിന്നെരു കാര്യണ്ട് നമുക്ക് കുറച്ചു നേരം നമുക്ക് കിടന്ന്റങ്ങാം അതൊക്കെ നമുക്ക് ഇഷ്ടള്ളല്ലോ ഈ ചുമ്മാ ഇരിക്ക കിടന്ന്ങ്ങുക ടി വി കാണാലൊന്നുംല്ല ഞാ ആഹ് ഞങ്ങള് ഞാൻ പകല് കുറച്ചു നേരം കിടന്ന് ഉറങ്ങും സമയം കിട്ടിയാൽ ഉറങ്ങാറുണ്ട് പിന്നെ ഒരു ഒന്ന് ഉറങ്ങി വരുമ്പോത്തേനും മൂന്ന് മൂന്നര ആവുമ്പോഴത്തേന് ഒരു കൊച്ചു വരും രണ്ടു പേരും രണ്ട് സ്കൂളിലാണ് പഠിക്കുന്ന അപ്പൊ മൂന്ന് മൂന്നര ആവുമ്പോ ഒരു കൊച്ച് വരും ഒരു കൊച്ച് നാ അഞ്ച് മണിയാകുമ്പോഴാ വരുന്നത് അങ്ങനെ രണ്ടു പേരും രണ്ട് സ്കൂളില്ല അപ്പൊ ആ മൂന്ന് മൂന്ന് മണി തൊട്ട പിന്നെ നമ്മള് തിരക്കാം മൂന്ന്
ആഹ് അത് ശരിയാ മക്കള് വന്ന കഴിഞ്ഞപ്പോ ഈ യു കെ ജി എൽ കെ ജി ഒക്കെ ആവുമ്പോ പെട്ടെന്ന് വരും അപ്പൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഒന്ന് കിടക്കാൻ ഒരുങ്ങ ഉണ്ടാവുള്ളൂ ആഹ് ഇപ്പോ
എൽ കെ ജിയിലാണ് പഠിക്കുന്നത് മൂത്ത കൊച്ച് മൂന്നാ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പ രണ്ടു പേരും രണ്ട് സ്കൂളിലാ നാലില് അപ്പൊ രണ്ടുപേര് രണ്ട് സ്കൂളിലാ അപ്പൊ ഒരു മൂത്ത കൊച്ച് ഇച്ചിരി ദൂരെയുള്ള സ്കൂളിലാ പഠിക്കുന്നേ ഇളയ കൊച്ചിന് അപ്പ അത്രയും ദൂരം അത്രയും പ്രായമില്ല ഇള അത്രയും ദൂരം പോകാൻ പറ്റാത്തത്ണ്ട് അടുത്തൊരു സ്കൂളിൽ തന്നെയ ചേർത്തത് അപ്പൊ ഒന്നാം ക്ലാസ് തോട്ടെ രണ്ടുപേരും ഒന്ന്ച്ച കാണാൻ പറ്റുന്നു അപ്പൊ രണ്ടു പേര് രണ്ട് സ്കൂളില ആയത് കാരണം ഭയങ്കര പാടാണ്
ആ
രണ്ട് രണ്ട് സമയത്ത് അപ്പൊ രണ്ട് സമയത്ത് രാവിലെ പോണം ന്ന വണ്ടിയിലാ പോകുന്നത്
ആ അല്ല നമ്മൾ ഒരാളേ ആ ഒരാൾ ഒരുക്കി കഴിയുമ്പോക്കും മറ്റയാള് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോക്ക രണ്ടു പേരെ ഒരുമിച്ചാണെങ്കിൽ ഭയങ്കര ഈസി
കുഴപ്പില്ല അപ്പൊ ഞാൻ എനിപ്പിച്ചു രണ്ടുപരെ രാവിലെ ഒരുമിച്ച് അങ്ങ് കുളിപ്പിക്കും പിന്നെ ആദ്യം പോകാനുള്ള ആളെ ഒരുക്കും ആ ആദ്യം പോകാനുള്ള ആളെ ഒരുക്കി കൊ ണ്ട് വണ്ടി കേറ്റി വിട്ടേച്ച് വന്നിട്ട് ര രണ്ടാമത് ഒള്ള ആളെ അന്നരത്തെന് രണ്ടാമത്തെ കൊച്ചിനെ ഫുഡ് എല്ലാം അമ്മുണ്ട് ഫുഡ് എല്ലാം കൊടു ത്ത് നിർത്തും പിന്നെ ഞാൻ വന്ന് ഒരുക്കി പിന്നെ ഇതിനായിട്ട് വണ്ടി കേറ്റാൻ പോയാ മതി അപ്പൊ അത് നമുക്ക് ഭയങ്കര ഒരു പാ ട് ഉള്ള ഒരു കാര്യംണ്‌ ന്താന് വെച്ചാൽ ഈ രണ്ട് ആ ഒരു പത്ത്മണി വരെ എന്റെ മുന്നെ പത്തുമണി കഴിഞ്ഞാ പിന്നെ പ പത്ത് മണി വരെ കിടക്കും അത് നമ്മൾ ആ ഒരു സമയം ആ പത്ത് മണി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറിയ ഒടനെ നമ്മള് കിടക്കവാ അത്രേ സമയം മടുത്തു ആ മൂന്ന് മണിക്കൂർന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്ന ജോലിന്ന് പറഞ്ഞാ ഒരു നാല് കയ്ൽ ഉള്ള ജോലിയാ ചെയ്യുന്നത് പിന്നെ പത്ത് ഇളയ കൊച്ചിനെ കൊണ്ടേ വിട്ട് പ്രത്കിച്ച്ന്ന് ഒന്നും മില്ല പിന്നെ കുറച്ച് നേരം കിടന്നിട്ട് ഒരു മണിക്കൂറോളം കിടന്നട്ട പിന്നെ നമ്മുടെ വാ ക്കി ജോലിയിലേക്ക് കിടക്കുന്നത് അപ്പൊ ആ ബാക്കി ജോലിന്ന് പറഞ്ഞാല് പിന്നെ തൂത്തു വാരണം തുണി കഴുവണം ഏ എല്ലാ ജോലി കിടക്കല്ലേ അതെല്ലാം ചെയ്തു വരുമ്പോ ഒരു ഒരു മണിയൊക്കെ ആകും പിന്നെ അയിന്റെ ഇടക്ക് കൊറച്ചു നേരം ഫോൺ എടു ക്കും ഒരു ജോലി ചെയ്തിട്ട് വന്നിട്ട് ഫോൺ എടുക്കും പിന്നെ അത് കുറച്ച് നേരം കാണുമ്പോ അങ്ങെ കു
ആഹ് ഫോൺ അതിന്റെ ഇടയിൽ നമ്മള് ജോലിന്റെ ഇടയിൽ ഫോൺ എടുത്ത കഴിഞ്ഞാൽ തന്നെ സമയം പ
സമയം പോകും സമയം പതു പിന്നെ നമുക്ക് സമയമില്ല നമ്മുടെ സമയം പിന്നെ നമുക്ക് ജോലി ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല പിന്നെ കിടക്കാനുള്ള സമയംണ്ട് ആ സമയം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തു പോവുകവാണെങ്കിൽ പിന്നെ നമ്മുടെ ജോലിെല്ലാം നിറ നമ്മള് ഫ്രീ ആ
ആ അതെ ഞാനും പെട്ടെന്ന് ഇപ്പ ഞാൻ വിചാരിച്ചിരുന്ന ഞാനിപ്പോ് തേർഡ് ബേബിക്ക് വെയിറ്റിംഗ് അപ്പ ഞാൻ വിചാരിച്ചിരുന്നു ഇ രണ്ട് മാസ വെക്കേഷൻ ആയി കഴിഞ്ഞപ്പോഴ നമ്മള് സത്യം സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ സ്ഥിരമായിട്ട് നമ്മൾ ആ കുട്ട കുട്ടികളെ ഒരുക്കുന്നതും വിടുന്നതും ഒക്കെ നമ്മൾ മറക്കും ന്ന പോയല്ലോ അങ്ങനെയല്ല ഒരു ആ ആരിത് നമ്മൾക്ക് ഇല്ലല്ലോ നമ്മള് ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ സ്കൂള ഇില്ലാത്തത് കാരണം പിന്നെ ഞാനിപ്പോ രണ്ടു മാസം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ രണ്ട് രണ്ടുപേരും ഒരുമിച്ചായി ആ സമയത്ത് ഈ ഈ വർഷം രണ്ടുപേര ഒരുമിച്ച് ഒരു സ്കൂളിലായി അപ്പോം അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ ആകെ ബുദ്ധിമുട്ടാവും കാരണം എന്റെ വയർ വച്ച് ഓടി നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ആ അങ്ങനെ വിചാരിച്ചു അവര് അവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാറായിട്ടില്ല ഒരാൾ ഒരാൾക്ക് ആറ് വയസ്സ് ഒന്നാം ക്ലാസിലും മറ്റാൾ എട്ട് വയസ്സായിട്ട് മൂന്നാം ക്ലാസ്സില അപ്പൊ ഞാൻ എനിക്കിങ്ങനെ അവര് രണ്ടു പേര അങ്ങനെ കഴിയോ എന്നൊക്കെ വിചാരിച്ചു പക്ഷെ സത്യം പറഞ്ഞാല് ഇല്ല ഇല്ല വലിയ കുഴപ്പൊന്നുമല്ല നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്
അപ്പൊ അച്ഛനും അമ്മയൊക്കെ കൂടെ ഉണ്ടോ
ഇല്ല ഇല്ല ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാ താമസിക്കുന്നത് ആ
ഒന്നൂടെ പാടാണല്ലോ അപ്പ ആരും വേറെ ആരും നോക്കാ ഇില്ലാതെ വരുമ്പോഴേ ഒരാള് സപ്പോർട്ട് ഉണ്ടെങ്കിൽ
ആ പക്ഷെ ചില സമയത്ത് നമുക്ക് സപ്പോർട്ട് നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് നമ്മള് വിചാരിക്കും പ്രതീക്ഷിക്കും പക്ഷെ പക്ഷെ ഞാൻ എപ്പളും പണി പെട്ടന്ന് കഴിക്കാനും എനിക്ക് അങ്ങന പണികൾ അങ്ങന ബുധി ബുദ്ധിമുട്ടുള്ള ഒരാളല്ല പിന്നെ ഒരാൾ മാത്രം അങ്ങനെ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് അല്ലെങ്കി എനിക്ക് ഓസിടിടെ പ്രശ്നള്ളതാ എനിക്ക്ങ്ങനെ ഒരാള് മാത്രം ഇങ്ങനെ എട്ത്തോണ്ടി അങ്ങനെ നമുക്കൊരു ശീലായില്ലേ
അതെ അതെ
അപ്പൊ നമുക്ക് അതിന്റേതായോരു ഇത്ണ്ടാവും ഒരു പെർഫെക്ഷന് വേണ്ടിവരും അപ്പൊ ഞാനെന്നെ അത് മറ്റൊരാള് ചെലപ്പോ എട്ത്ത ആ സാധനം അവിടെയല്ല വെച്ചെങ്കി എനിക്ക ത് അത്രത്തോളങ്ങ്ട്ട് ആക്സെപ്റ്റബ്ൾ ആവുല അപ്പോ അങ്ങനെയൊക്കെ പ്ര ശ്നങ്ങള്ണ്ട് പക്ഷെ മക്കൾ നല്ലോണം നമുക്ക് നല്ലോണം നമ്മ എന്നെ നല്ല രീതിൽ സപ്പോർ ട്ടെയും നല്ലോ സഹായിക്കും ഇപ്പൊ പാത്രങ്ങളൊക്കെണ്ടെങ്കി അത് മോറിത്തരും പിന്നെ ഞാന് പാത്രോക്കെ കഴ്കി വെച്ചാലത് വെള്ളൊക്കൊഴ് ച്ച് ഇതാക്കിട്ട് അവർ ഇതിന്റെ ഉള്ളിൽ വെക്കും കബോർഡ്സിന്റെ ഉള്ളില് വെക്കും അങ്ങനെ തരും തുണികളൊക്കെ മടക്കിയൊക്കെ വെക്കും ഓക്കെ ഓക്കെ ഓക്കെ ശരി ആ